കേക്കുന്നുണ്ടോ ഹലോ
ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട് കേക്കുന്നുണ്ടോ
ആഹ് ഇത്രനേ കേട്ടില്ലാരുന്നോ
ഇല്ല റേഞ്ചിന്റെന്തോ ഇഷ്യു ആണെന്ന് തോന്നുന്നു ങ്ഹാ എടയ്ക്ക് കേക്കാൻ പറ്റുന്നില്ലായിരുന്നു
ആഹ് ആഹ് ഓക്കേ ഓക്കേ
ഓക്കെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കെ ആഹ് സ്ത്രീകളെ പറ്റീട്ട് സംസാരിച്ചാലോ
ആഹ് ഓക്കെ സംസാരിക്കാം
ഓക്കേ ആഹ് ഞാൻ ഉദ്ദേശിക്കുന്നേന്നു പറഞ്ഞാലെ ഏഹ് സ്ത്രീകൾ പണ്ടനുഭവിച്ച കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും കൂടെ കമ്പയറു ചെയ്യാൻ വേണ്ടീട്ടാണേ
ആഹ് ഓക്കെക്കെ ഇപ്പൊ ഒരു പഴേകാല സ്ത്രീകളും ഇപ്പ കറന്റ്ലി ഉള്ള
അതെ നമ്മടെ അന്നത്തെ സമൂഹവും ഇന്നത്തെ സമൂഹവുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ
ആഹ് വരും
ഓക്കെ ഞാൻ കൂടുതലും മാ മോസ്റ്റ് ഓഫ് ദി കേസുമെനിക്ക് തോന്നുന്നേ എഡ്യൂക്കേഷൻ ആഹ് ഒരു ഫീൽഡാണ് പണ്ടുള്ളേയ് കാലഘട്ടങ്ങളിൽന്ന് പറഞ്ഞാല് സ്ത്രീകൾക്ക് ഏഹ് വിദ്യാഭ്യാസം നിക്ഷേപിച്ചിരുന്നൊരു നി നിഷേധിച്ചിരുന്നൊരു കാലഘട്ടമാണല്ലോ
ഉം ഉം
ഇപ്പൊ ഇപ്പം എല്ലാ മേഖലകളിലും പുരുഷന്മാരെക്കാട്ടിലും കൂടുതലുള്ളത് സ്ത്രീകളല്ലേ
ഇതെ എഹ് എന്തെ എന്താണ് അതിനെ പറ്റീട്ട് എന്താണ് പറയാനുള്ളത്
ഉം ഒരു പണ്ടത്തെ ഒരു സ്ത്രീയേയും ഇപ്പഴത്തൊരു ആഹ് ഇപ്പഴത്തൊരു പെൺകുട്ടിലും സ്ത്രീയെപ്പിച്ച് കമ്പയറു ചെയ്യുമ്പോ ഒരുപാട് ഡിഫറൻസിണ്ട് പണ്ട് ഫാമിലിയെ മാത്രം ഡിപ്പെെൻഡ് ചെയ്തിരുന്നു ആഹ് എന്താ പേരൻസിനെ അല്ലെങ്കി ഹസ് ബൻറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തെ അവരു പറയുന്ന എന്തും കേട്ടിരുന്ന അങ്ങനെ ലീ സ്ത്രീതലിപ്പോ ഒരുപാടെ വ്യത്യാസൊണ്ട് അവരിൻഡിപെൻഡന്റായി സ്വന്തം കാലേ നിക്കാൻ തൊടങ്ങി എന്താണ് സ്വന്തായിട്ടേൺ ചെയ്യാൻ തൊടങ്ങി അപ്പൊ അവരുടെ ഇഷ്ടങ്ങൾക്ക് തോനെ ഇമ്പോർട്ടൻസു കൊടുക്കുന്ന സെൽഫ് ലവ് ചെയ്യുന്ന സ്ത്രീകളാണ് ഇപ്പം തോന്നേ സ്വന്ത ഇഷ്ട് തങ്ങൾക്ക് മറ്റുള്ളവരെക്കാട്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നേ
അതെ ഇപ്പ പണ്ടുള്ള അതെ പണ്ടുള്ള കാലഘട്ട് ട്ടങ്ങളിലാണെങ്കിൽ അമ്മമാര് പറയും സ്ത്രീ മെഹ് പെൺകുട്ടികൾ പഠിക്കരുത് പഠിക്കണ്ട ആവശ്യില്ല അവരെ കല്യാണം കഴിപ്പിച്ചു വിട്ടേ ഒരു കുഞ്ഞുങ്ങളെ നോക്കി അല്ലെങ്കി ഭർത്താക്കന്മാരെ നോക്കി നിക്കണ്ടാ ഒരു ആഹ് കാര്യാണേന്ന് പണ്ടു മുതലെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ ഇപ്പഴത്തെ സ്ത്രീകളെന്നു പറഞ്ഞാ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് മാനേജ് ചെയ്ത് പോകുന്നുണ്ട് അത്യാവശ്യം അത് വിദ്യാഭ്യാസമാണെങ്കിലും വീട്ടുജോലിയാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യാണെങ്കിലും മൾട്ടി ടാസ്ക്കറായിട്ട് നിക്കുന്നത് എനിക്ക് തോന്നുന്നു സ്ത്രീകളു മാത്രേ ഉള്ളൂ
അതെ അതെ ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ഏഹ് പുരുഷന്മാരെ സംബന്ധിച്ച് അവറക്ക് കുഞ്ഞുങ്ങളെ നോക്കുന്നതാണെങ്കിലും ഏഹ് ചെലർക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നാറുണ്ടല്ലോ
ആഹ് ആഹ് തീപ്പം പണ്ടത്തെ ആഹ് വിദ്യാഭ്യാസം വേണ്ടന്നൊക്കെ പറയുന്നത് അത് സ്ത്രീകളെ അടിച് ച്ചമർത്തി ഇടാനൊള്ളൊരു ഇതാരുന്നു ഇപ്പൊ എഡ്യൂക്കേറ്റഡായുള്ള സ്ത്രീകൾക്കെന്താ എന്താണ് ടോക്സിസിറ്റി അങ്ങനൊക്കെ തിരിച്ചറിയാനുള്ള ഒരുപാട് കഴിവുണ്ട് കഴിവുണ്ട് അതൊന്നും ഇല്ലാതെ ഒരു ഫിനാൻഷ്യലി ആഹ് അതെ
അവര് ഈ ഇന്നത്തെ സമൂഹത്തിൽ എന്ത് സംഭവിച്ചാലും അവര് പാനിക് ആവാതെ തന്നെ പിടിച്ച് നിക്കാൻ പറ്റുന്നൊണ്ട് ഒരുവിധം സ്ത്രീകൾക്ക് അതിപ്പോ ബി റ്റമ്മമാരെക്കായാൽ പോലും ഇപ്പൊ പിന്നെയും കൂടുതലും അ വരുന്നത് സ്ത്രീധനത്തിന്റെ പേരില് സ്ത്രീകളാ മത്യു ചെയ്യുന്നതാണ് കൂടുതലും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നെ അതിനെപ്പറ്റി എന്ന് എന്തെങ്കിലും ആം ഒപ്പീനിയൻ ഒണ്ടോ
പണ്ടത്തെ അപേക്ഷിച്ച് പണ്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ട്ണ്ട് നൂറു ഭവൻ അമ്പത് ഭവൻ കൊടുക്ക്ന്ന് അത്രയൊക്കെ ഇപ്പങ്ങനെയല്ല ഇപ്പം സ്ത്രീധന നിരോധനം നിയമം വന്നു ന്ന്ത് അത് ഒര് പണ്ടെന്നേ മുന്നേ വന്നിട്ടുണ്ടെങ്കില് എപ്പഴും സ്ത്രീധനം കൊടുക്കുന്നവരെ ഒണ്ട് ചെറിയ രീതി പക്ഷെ അല്പ്പം കൊടുക്കുന്നവര് തീ വി ന്നറയ്ന്നത് എന്താത്താ മക്കൾക്ക് ഇപ്പ ആ പെൺകുട്ടിക്കിട് ഭാവി സുരക്ഷി ക്കിവേണ്ടി കൊടുക്കുന്നു എന്ന രീതിയിലാണ് അപ്പൊ ആ പെൺകു ട്ടിക്ക് വേണ്ടി അവള് വെച്ചാലും മറ്റാർക്കുംത് കൈമാറാതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ചാ അത് നല്ലൊരു കാര്യം അങ്ങനെ ചിന്തിക്കുവാണെങ്കി അല്ലാതെ അത് ചെന്ന ഒടനെ വിറ്റ് ഹസ്ബന്റിനും വീട്ടുകാർക്കും കൊടു കുവാണെങ്കി അത് അവർക്ക് കൊടുക്കുന്നുട്ടല്ലേ
അതെ സത്യാണ് നമ്മക്ക് സത്യത്തില് അം ഇവിടെ ആന്നെങ്കില് ഇപ്പം പണക്കാരാണെങ്കില് പൾ ഇള്ളത് കു കൂടുതലും പെമ്മക്കക്ക് കൊടുക്കും അത് കാണുമ്പോ ഒരു മിഡിൽ ക്ലാസ് നിക്ക്ന്ന ഫാമിലിക്ക് ഒരു പ്രഷർ ആയിരിക്കും എൻറെ മകൾ കൊന്നും കൊടു ഇല്ല ഒരു വിഷമം മ്ണ്ടാവും ആ അച്ഛനും അമ്മയ്ക്കും പക്ഷെ നമ്മടെ ഈ നാട്ടില് ആ സ്ത്രീധന നിരോധന നിയമംന്ന് പ ഒന്നത് ആപ്റ്റായിട്ട് വരണം വന്നെങ്കി മാത്രയെ എല്ലാരു ഒരുപോലെ അത് ഫോളോ ചെയ്യത്തൊള്ളൂ ഇതിപ്പോ ഇള്ളവൻ കൊടു തോണ്ടിരിക്കിന്നില്ലാത്തവൻ ആ അവര് എവിടുന്നെങ്കിലും ഒക്കെ കൂട്ടി കൂട്ടി കൊടുക്കാ ശ്രമിച്ചുകൊണ്ടരിക്ക അതാണ് ഇപ്പ നമ്മുടെ സമൂഹത്തിൽ നടന്നോണ്ടിരിക്കിന്നെ
ഉം ഇപ്പം നമുക്ക് ഒരു സ്ത്രീകള് ജോലിയെണ്ട് അവക്ക് സ്വന്തം കാര്യം നോക്കാന്നെണ്ടെങ്കി ഈ സ്ത്രീധന അതനാവശ്യ ഇല്ലെ നമുക്ക് മറ്റുള്ളവരെ എന്തിനാണ് അപ്പം പേരൻറ്സ് കഷ്ടപ്പെട്ടേന്ന് വോച്ചേന്ന് വെച്ച അവര്ടെ വാർധക്യ കാലത്ത് അവർക്ക് ജീവിക്കാനാ ആരോഗ്യത്തോടെ അവർക്ക് ജോലിക്കോവാൻ പറ്റൂലല്ല പ്പ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതി അവര്ടെ ഒരു സേവിങ്സ് തും കൂടായി മക്കക്ക് ഉള്ള രീതി എടുത്ത് കൊടുക്ക്ന്നെ എല്ലാം വിറ്റ് പറ്ക്കി കൊടുക്ക്ന്നത്
അതെ
എം
ഇപ്പഴ്ത്തെ ഒരുവിധം സ്ത്രീകളുമെനിക്ക് തോന്നു കല്യാണം വൈകിയാണ് ആ വേണംമ്ന്ന് ആഗ്രഹി ക്കിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിക്കിനല്ലേ കൂടുതലും മോസ്റ്റ് ഓഫ് ദ കേസ്‌ലെള്ള പെൺകുട്ടികൾ ശ്രമിക്കുന്നത്
ആണ് അത് പക്ഷെ വളരെ നല്ല തീരുമാനാണ് എന്തിന് പതിനെട്ട് ഇരുപത് വയസാമ്പത്തേക്ക് കേറി കല്യാണം കഴിക്കിന്നേ ഇപ്പൊ കൊറച്ചോടെ മെച്ചൂരിറ്റി ആയിട്ട് സ്വന്തം കാലെ ഇപ്പം ഒരു അ പതിനെട്ട് വയസൊള്ള ഒര അ പെൺകുട്ടിയാണെങ്കി, അവരെ- ഈ അല്ലെങ്കി ഒരു ഇരുപത് വയസ്സ്ള്ള പെൺകുട്ടിയ ആണെങ്കി- ഇപ്പം കെട്ടുന്ന ആൾക്ക് കുറച്ചൂടെ ഏജ് ഒണ്ടെങ്കി അവരെ കൺട്രോ ചെയ്യൻ ഭയങ്കര എളുപ്പം ആയിരിക്കും അതിനാണ് വീട്ടുക്കാര - ഇപ്പഴെ പിടിച്ച് കെട്ടിക്കിന്നത് കൊറച്ച് ഇരുപത്തിയേള് ഇരുപത്തഞ്ച് ഇരുപത്താറെക്കെ വയസ്സാക്മ്പഴ്ത്തേക്കും പെൺകുട്ടികൾക്ക് പ- കുത വര് അപ്പം അവർടെ കാര്യം തീരുമാനിക്കാൻ അവർക്കൊരിത് വരും.
അതെ ഇപ്പം അത്യാവശ്യം ഒരു ടെൻ- ഈ നയൻ, തേട്ടി കെ ആകുമ്പോഴല്ലേ ഒരുവിധ ആൾക്കാരൊക്കെ കല്യാണം കഴിക്കിന്നെ,
ഉം ആണ് ആണ്...
അവരവര്ടെ ലൈഫ് സെക്യൂറ ആക്കാൻ നോക്കുന്നുണ്ട് ഇപ്പഴ്ത്തെ തലമുറ. എന്നൊച്ച എല്ലാരും എന്നല്ല- അതിനകത്ത് അങ്ങനെ- ചിന്തിക്കുന്ന കുറച്ച ആൾക്കാരുണ്ട്.
ഉം ഉം... ആണ് ഇപ്പം, ഒരു മാരേജ് എന്ന് പറയുമ്പം, ഒരാൾക്ക് മാത്രം ജോലി ഉണ്ടെന്ന് അങ്ങനെ ഇന്ന- ഇപ്പം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇപ്പോ രണ്ടപേർക്കും ജോലി ഉണ്ട് എങ്കിലാണ്, സന്തോഷകരായിട്ട് നമുക്ക് മുന്നോട്ട് പോകവാൻ പറ്റും, അല്ലെങ്കിൽ ഒരാളെ മാത്രം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ- എന്ത മേൽക്കോഹിമ വരാൻ ചാൻസുണ്ട്.
അതെ തീർച്ചയായിട്ടും, പണ്ടൊക്കെ ആണെങ്കിലും എന്താ? ഭർത്താക്കന്മാര് പണിയെടുത്തിട്ട്- വരും ഭാര്യമാരെല്ലാം വെച്ചുണ്ടാക്കി കൊടുക്കണം, ആ അവരെല്ലാ കാര്യങ്ങളും ശ്ര ചെയ്യണം പിന്നെ വീട്ടില് പെൺകുട്ടികളുടെ അച്ഛനുമ്മയ്ക്കും കൊടുക്കണങ്കിൽ- ഭർത്താവിന്റെ മുന്നിൽ കൈനീട്ടണമായിരുന്നു. ഇപ്പോഴും അങ്ങനെ- ചെയ്യുന്ന, ചെയ്യാൻ പറ്റാത്ത സ്ത്രീകളുണ്ട്. അച്ഛനും അമ്മയ്ക്കൊന്നും, വരുമാനം അവർക്ക് സ്വന്തമായി- ഏർനിങ്സ് ഇല്ലാതെ- ഭർത്താവിന്റെ കയ്യി നിന്ന് മേടിച്ച്- കൊടുക്കേണ്ട ഇതായിട്ടുള്ള അവസ്ഥ, സ്ത്രീകളും ഉണ്ട്, എന്തിരുന്നാൽ പോലും ഇപ്പം എന്താ? സ്ത്രീയും പുരുഷനും ഈക്വലല്ലേ കാരണം ഭർത്താവും, ഭാര്യയും ജോലി കഴിഞ്ഞിട്ട് വരുന്നു, വീട്ടു ജോലികള് ഷെയർ ചെയ്യുന്നു. ഒരുവിധം നമ്മള് കണ്ടുവരുന്ന സെയിം ഏജിലുള്ള ആൾക്കാരെല്ലാം അങ്ങനെയാണ്. കുട്ടികളുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും, ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നോക്കുന്നു. അതൊക്കെ നല്ല കാര്യമാണ്. ഇപ്പോഴത്തെ പുരുഷന്മാരന്ന് പറഞ്ഞാൽ അത്യാവശ്യം അറിഞ്ഞു നൽക്കുന്നുണ്ട്.
അ അ അ... പണ്ടാണെങ്കി എല്ലാ വീട്ടുജോലി സ്ത്രീകള് മാത്രം ചെയ്തിര്ന്ന് ഇപ്പ അത് മാറി. രണ്ടുപേരും കൂടി ഷെയർ ചെയ്യുന്നവര് ആ ഒരു ടെഡൻസിയില്- അത് വളരെ നല്ലതാണ് പുരുഷന്മാർ അപ്ഡേറ്റ് ആണം എനിക്ക്- തോന്നുന്നു കുറച്ചും കൂടി അപ്ഡേറ്റ് ആവണം എന്നാ തോന്നുന്നത്. ഇപ്പോഴും ചിലയിടത്തക്കെ എന്താ? പുരുഷമാരെ പഴയ ഒരു ശീലം- നോക്കുന്നവരുണ്ട് എങ്കിലും അങ്ങത്തക്കെ മാറി- ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സിന്റെ, ഇത് എല്ലാം ഷെയർ ചെയ്ത് ഇപ്പം കുട്ടികളുടെ കാര്യാലും, വീട്ടിൽ ജോലി ആയാലും എല്ലാം രണ്ടുപേർക്കും- ഉത്രത്തുള്ളതാണ് ഇപ്പം രണ്ടു പേരും ഷെയർ ചെയ്യാനുള്ള ഒരു- മനോഭാവം വേണം.
അതെ... ഈ എനിക്ക് ഫോറിൻ കൺട്രീസിൽ കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യന്ന്- പറഞ്ഞാല്, ഇപ്പം എന്താ വൈഫിന്റെ ഡെലിവറിക്ക് ഹസ്ബൻഡ് കൂടെ കയറുന്നത്. അവര് മനസ്സിലാക്കണം ഒരു സ്ത്രീ, എത്രത്തോളം എന്താ? ഒരു മാനസ- സിക സമ്മർദ്ദം അനുഭവിക്കുന്നു. എങ്കിൽ ശാരീരികമായി ബുദ്ധിമുട്ടുന്ന ഉണ്ടെന്ന് അവര് ആ ഒരു ലേബർ റൂമിൽ കയറുമ്പം- നമ്മള് ഈ യൂട്യൂബ്സിലൊക്കെ വീഡിയോ കാണാറില്ലേ? അവര് സത്യത്തിൽ- ഇവിടത്തെ ഇങ്ങനത്തെ, നാടുകളിലും അങ്ങനത്തെ അപ്ഡേഷനൊക്കെ വരണം. എന്നാലെ അവർക്ക് അത് മനസ്സ ലാവുള്ളു, ഇപ്പ അകിൽമാരാറിനെ പറ്റി- കീട്ടുള്ള ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രസവൊക്കെ വളരെളുപ്പമാണ്.
ഉം ഉം ഉം...
ചെയ്യാൻ പറ്റും ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും പീക്ക് ലെവലായിട്ട്- ട്ടുള്ള വേദനകള് അതിപ്പോ പുരുഷന്മാർക്ക് പറ- സിലാവണന്നില്ല അവര് അവരെ സംബന്ധിച്ച് അവര് അതൊന്നും അനുഭവിക്കുന്നില്ല.
ഉം അതെ യതെ ഇപ്പം ആരിപ്പഴാ ര്‌ര് കേരളത്തില് ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചെല ഹോസ്പി റ്റൽല് ഹസ്ബൻഡിന് കേറാ അല്ലങ്കില് പ്രവറ്റ് ഹോസ്പിറ്റൽലാ
അതെ പ്ര പ്രൈവറ്റില് മാത്രേള്ളൂ അതെ യതെ പ്രൈവറ്റ്ല് എല്ലാ പ്രൈവറ്റിലും അലൗഡല്ല. ഏഹ് കൊർച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ലൊക്കെ അലൗഡാണ്.
പക്ഷെ അത് വളരെ നല്ലൊരു കാര്യ ഇപ്പാ ഒര് സിറ്റുവേഷൻല് നമ്മളാ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നെ ഒരു ഹസ്ബൻസിന്റെ ഒരു സ പോട്ടായിരിക്കും അത് ചേച്ചി അതുവല്ല പറഞ്ഞോട്ട് അവരറിണ് എത്രത്തോളം സ്ട്രഗിൾസാണ് ഇവര് ഒരു പ്രഗ്നന്റ് ലേഡി അനുഭവിക്കുന്ന എന്ത് മാത്ര ബുദ്ധിമു ട്ടാന്നര് പെയ്ന് അതെല്ലാം അവര് അറിയണം.
അതെ അവര് കാ അവർക്കത് കാണുമ്പഴല്ലേ അത് മൻസ്സിലാവുന്നെ ഇപ്പൊ അവര് പറയാ അവരാണ് അനുഭവിക്കുന്നാണ് ഏ റ്റവും കൂടുതൽ പ്രഷർ ആ പ്പ അവര് ജോലി ചെയ്യുന്നു അവര് എന്താ പൈസ കൊണ്ട് തരുന്നു വീട്ടിലിര്ന്ന് സ്ത്രീകൾക്കിതൊന്നും അറിയണ്ട അങ്ങനെണ് പുരുഷന്മാരുടെ ധാരണ അവരുടെ ചിന്താഗതി അതാണ്. ക്ഷേ അതൊക്കെ ഇങ്ങനൊള്ള കാര്യങ്ങളിലൂടെ അവര് കണ്ടും വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക്ത് മൻസ്സിലാവും.
അതെ യതെ
പിന്നെ അത്പോലെ തന്നെ നമക്ക് നമ്മള് പീരീഡ്സാവുന്ന ടൈമില് സ്ത്രീകള് അനുഭവിക്കുന്ന പ്പ പലർക്കും പല രീതിയിലാണല്ലോ ഹെൽത്ത് ഒള്ളത് ചെലർക്കാണെങ്കില് ഭ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കൊ ല്ലോ ആ ഒര് ടൈമില്. ആ ഒര് ടൈമില് സ്ത്രീകളെ റെസ് ക്കാതെ അവരുടെ കാര്യങ്ങളെല്ലാം മാനേജെയ്ത് പോവുന്നുണ്ട് പ്രോപ്പറായിട്ട്. അപ്പം ഒര് ഏഹ് ന്നപ്പൊ നമ്മടെ വീട്ടിലൊക്കണെങ്കില് അമ്മമാര് ചെയ്യുമ്പം നമ്മള് തന്നെ ചിന്തിക്കാറില്ല ഇവര് മൾട്ടി ടാസ്കറാണോ എല്ലാ കാര്യങ്ങളും ഒര്മിച്ച് അവരുടെ കാര്യങ്ങളും കു ട്ട്യൾടെ കാര്യങ്ങളും വീട്ട് കാര്യങ്ങളും എല്ലാം പാചകും എല്ലാം ഒരുമിച്ച് കൊണ്ട്പോകുന്നില്ലേ അപ്പൊ നമ്മൾ ആ ഒര് സ്ഥാനത്തേക്ക് വരുമ്പഴായിരിക്കും നമക്ക് ചെലപ്പോ അത് മൻസ്സിലാവുന്നത്.
അതെ ഇപ്പം ആ ഒര് എന്താണ് ആം എന്താ ഒര് മൂഡ് സെൻസൊക്കെ എന്താണ് അപ് അവ് ചെലര്ങ്ങനെ പറിണേക്ക നിനക്ക് മാ ത്രേ ള്ളോ ഇങ്ങനെ പക്ഷെ ഓരോര്ത്തർക്കും പെയ്നിന്റെ അളവും എല്ലാം ഡിഫറൻസാണ് ചെലർക്ക് ഭയങ്കര പെയിനോ ഒമിറ്റിങ്ങോ അങ്ങനെ പലെ പലെ എഹ് സെം സിംറ്റൻസാണ് ഓരോര്ത്തർക്കും
കൂളായിട്ട് നടക്കുന്നവരുണ്ടൊരു എഹ് ശാരീര പ്രശ്നങ്ങളുല്ല. ചെലർക്ക് ബ്ലീഡിങ് കൂടുതലായിരിക്കും ഒമിറ്റിങ് വരാം ശ എഹ് ശരീരത്തിന് പെയ്ന് എഹ് നടുവേദന പ്ലീങ്ങനെ നിക്കാൻ പറ്റില്ല പലെ സിംറ്റംസല്ലേ ഓരോര്ത്തർക്ക്
അപ്പ അവടൊരു സപ്പോർട്ടിങ് കെയറിങ് ഹസ്ബന്ഡ് നൽകണം ഒറപ്പായിട്ടും അല്ലാതെ ആഹ് അന്നത്തെ ജോല്യെക്കെ അവരെറ്റെട്ത്ത് ചെയ്യുക അങ്ങനെ അല്ലെങ്കി എന്തെങ്കിലും ഫുഡൊക്കെ വെച്ച് കൊട്ക്ക അങ്ങനെന്തെങ്കിലൊക്കെ ആ ഒര് കെയർ അതാണല്ലോപാട്ണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ട്പേരും
അതെ യതെ
ങ്ങോട്ടിങ്ങോട്ടും എഹ് ഇത് ചെയ്ത് നിക്ക
അതെ ഒരു സ്ത്രീയുടെ അത്രയും മെന്റൽ പവർ എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നില്ല പുരുഷനു പുരുഷനുണ്ട് മെന്റൽ പവറ് എന്നാലും ഒരു സ്ത്രീ സഹിക്കുന്നയ്ന്റെത്രയും വരത്തില്ല കാരണം അവർക്കത് പറഞ്ഞാ മൻസ്സിലാകത്തില്ല
പക്ഷെ അവരത് സമ്മയ്ച്ചെരത്തുല്ല അവര് പറയാ അവർക്കാണെന്ന് പക്ഷെ നമ്മക്ക് മനസ്സിലാവും നമ്മടത്രെ ഒരു സ്ട്രെങ്ത് അവർക്കില്ല അവർക്ക് ഫിസിക്കലിങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും നേ അവരിങ്ങനെ പൊറമെ ഇങ്ങനെ ഭയങ്കര ഇതാന്ന് കാണിക്ക ക്കുന്നുണ്ടെങ്കിൽ അവര് ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര നമ്മുടെയത്ര ഒരു പവർ ഇല്ല സീരിയസ്ലി
ഇല്ലയില്ല അത് ഞാൻ ഏതോരോ റീലില് കണ്ടിട്ടുണ്ട് ഒരു സ്ത്രീക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റും ഒറ്റക്ക് ജീവിക്കാൻ പറ്റും പക്ഷെ ഒരു പുരുഷന് ഒറ്റക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് കാരണം അവര് ആ വികാരങ്ങളില് അത്ര വീക്ക് ആയിരിക്കും പുരുഷന്മാര്
ഇപ്പൊ ഡിവോഴസ് ആയപ്പോലും സ്ത്രീള് കൊറെ ഒന്നാള് മക്കളെയൊക്കെ നോക്കിക്കുന്നത് കാണാം പക്ഷെ പുരുഷന്മാര് പെട്ടെന്ന് വേറെ അടുത്ത കല്യാണം കഴിയും
അതെ അവര് വേറൊരു സുരക്ഷിതയിടത്തിലേക്ക് -